ഹലോ ഉം എന്താ അങ്ങനെ പോവുന്നു
ഫുഡൊക്കെ കഴ് ഹസ്ബന്റ് ഹസ്ബന്റിന്റെ ഫ്രണ്ടിന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്
ഓഹ്
അപ്പം അവിടെ വരെ പോയതാണ് അവിടെ കൊറേ പണികള് ഇണ്ടാവോല്ലോ
ആഹ് ആഹ്
എല്ലാത്തിനും ഒരുക്കാനൊക്കെ
ആഹ് അവിടെ അടുത്തന്നെയാണോ
ആഹ് എടുത്തൻ ഇവിടെ നാ ട്ട്ലാണ് കുറച്ചപ്പുറത്താണ് നമ്മള് നേരെ അങ്ങനെ കാണൂല്ല
ആഹ് ബെസ്റ്റ് ഫ്രണ്ടാണോ
ആഹ് ബെസ്റ്റ് ഫ്രണ്ടാ
എപ്പഴാ എപ്പൊ മരിച്ച്
മരിച്ചത് ഇന്ന് വൈന്നാരാണ് മഹ്രിബിന് തീരെ സു ഖല്ലായിരുന്നോണ്ട് ഇപ്പോ ഇന്നത്തെ കാലത്ത് ക്യാൻസറുകൾ പിടിപെട്ടിട്ടെ
അതെ ഇപ്പ എന്ത് ചെറിയ മക്കൾക്ക് വരെണ്ടല്ലോ
അതന്നെ ഇപ്പം ഞാൻ പറയ ഇപ്പത്തെ ജീവിത ശൈലിയാണോ അല്ലെങ്കില് പിന്നെ ഭക്ഷണ രീതിയാണോ ആരോഗ്യത്തിന്റെ പ്രശ്നാണ് എന്താണ് ഇത് പിടിപെടാന്ള്ള കാരണംന്ന് മനസ്സിലാവില്ല എല്ലാര്ക്കും ഇങ്ങനത്തെ ഓരോ രോഗങ്ങൾ കൊടുക്ക
ആഹ് ജീവിത ശൈലി അറിയുമ്പോ പക്ഷെ ചെറിയ മക്കൾക് ണ്ടാകുമ്പോ പക്ഷെ ചെറിയ പെറന്നു വീണ ചെല മക്കൾക്കൊക്കെ ഇത്ണ്ടാക്ണ്ടല്ലോ
ഞമ്മള് സൈക്കോളജിയില് പഠിച്ചിട്ടുണ്ടല്ലോ സൈക്കോളജിയില് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മുല കുടി
ക്ക്‌ ആഹ് കുറഞ്ഞവർക്ക് അഥവാ കിട്ടാത്തവർക്ക് ഈ ക്യാൻസർ പോ ആഹ് ക്യാൻസർ പോൽ ആഹ് ആഹ് ണ്ട് ണ്ട് ണ്ട് ക്യാൻസർ പോലോത്തെ രോഗങ്ങൾ ഇണ്ടാവുന്ന് ഇണ്ട് ട്ട് അതി ഞാൻ കേ ട്ടപ്പന്നെ യാഇൻ്റെ ഞാൻ ആലോയ്ച്ചത് എന്റെ മൂത്തച്ഛന്റെ കുട്ടീനെയാണ്
ആഹ് ആഹ് ആഹ്
കാര്ണം ഓന് മുച്ച്രിയിണ്ട്
ആഹ് അത് ഇതിന്റെ പ്രത്യേകതാണോ
എങ്ങനെ അല്ല മുച്ച് അഹ് ഏഹ് പ്രസവിച്ചപ്പം മുച്രിയിണ്ട് അപ്പം പാല് കുടിക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പൊ പിന്നെ പ ആഹ് പലേത് കലക്കി കലക്കി കൊടുത്തു
ആഹ് ലാക്റ്റോജൻ ആൻ സംഭവങ്ങളൊക്കെ ണ്ടാവൂലേ
സ്വന്തം ഉമ്മാന്റെ അല്ലെങ്കി അമ്മൻ്റെ ൻ്റെ പാല് കുട്ടിക്ക് കുടിക്കാൻ കഴിയുന്നില്ല അപ്പം ഇങ്ങനത്തെക്കെ കലക്കി കൊടുത്തിട്ട് കുട്ടി അത് മാ ത്രം ഈ രണ്ടു വയസ്സ് വരെ കുട്ടി പാല് മാത്രം കുടിക്കണം എന്നാണല്ലൊ പറയല്. ഏഹ്. ആറു മാസം വരെ വേറൊരു ഫുഡും കൊടുക്കാതെ പാല് മാത്രം കുടിക്കണം പറിം. അയിന് പൊറമെ പിന്നെ കൊറ്ച്ച് ഫുഡും, പാലും കൊടുക്കണം. രണ്ടു വയസ് വരേങ്കിലും കുട്ടിക്ക്. കിട്ടല് നിർബന്ധാന്നുള്ളതാണ് പറയല് അപ്പൊ ഈ കുട്ട് ട്ടിക്ക് കിട്ടാഞ്ഞിട്ടായിരിക്കും കുട്ടിക്ക് ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോത്തിന് കുട്ടിക്ക് ചെറുതായിട്ട് ക്യാൻസറ് വന്നു. ഇപ് പിന്നെ അറിയാൻ കഴിയുന്നില്ല. അപ്പ - ഞാന് നമ്മള് സൈക്കോളജി പഠിച്ചപ്പൊക്കെ ഞാൻ ചിന്തിക്ക്ന്ന ഇതിനെ കുറിച്ചാണ്. എ ഏഹ് ഇവന് ആ പാല് കിട്ട് പ്രോബ്ലം ആയിരിക്കും അപ്പ ഇൻക്ക് വേഗം ഇത് പോയത് അയ്ക്കാൻ എയ്ക്കാണ് കാരണം പല പ്രശ്നങ്ങളും ഇണ്ടല്ലോ അ പിന്നെ പ പാല് കുടിക്കാത്തവർക്ക്
അതെ. കൊറേ അ ഔ ഇമ്മ്യൂണൈസേഷൻ കൊറഞ്ഞാല്
ആഹ്
നമ്മളൊക്കെ ഭയങ്കര ശ ശാരീകമായിട്ട്
ഞമ്മ ആ ഞമ്മളെ അമ്മമാർക്കും പ്രശ്നങ്ങളുണ്ടാവും. അതിന് പൊറമെ കുട്ടികൾക്കും ആഹ്. പ്രശ്ന പക്ഷെ രണ്ട് കൂട്ട ഈ ഇ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഓല്ക്ക് നേ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇൻക്ക് തോന്ന്ണത് പ്രത്യേ നല്ലോണം ഇണ്ട്. ഇവര് പാ കുട്ട്യേക്ക് അവര് കസ്വന്തം പാല് കൊടുക്കാതെ. ആഹ് ആഹ് ആഹ് ആഹ് വളർത്തമ്മകള് അല്ലെങ്കില് അവര് വേറെ എന്തെ പ്രോട്ടീനുകള് കലക്കി കൊടുക്കുക. ഈ സ്ത്രീകള് സൗന്ദര്യം ഇതിന് നഷ്ടപ്പെടുന്ന ള്ളതാണ് ഇവര് ചിന്തിക്കുന്നത്
അതേ ഇപ്പം എത്ര നടികള്ണ്ട് നമ്മള് തന്നെ പേരിപ്പ പറയണ്ട യ്യന്നാലും ഇവരെ ക്ക് എന്താണ്. സൗന്ദര്യം പോവും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ്യോണ്ട്. സൗന്ദര്യം പോവുന്ന് കരുതിക്കാണ്ട് സ്വന്തം മക്കളെയാണ് ന്താ വേറെ ആളെ ഗർഭപാത്രത്തിലൂടെ
ആഹ് ആ അങ്ങനെണ്ട്. ആഹ് മക്ക് അങ്ങനെയുണ്ട് ഇത് പാൽ പാലുകുടിന്റെ മാത്രല്ല. വേറ ഇല്ല'ലോലെ ഗർഭപാത്രത്തിലൂടെ അവര് കുട്ടികളെ ഇണ്ടാക്കും.
അതെ
അങ്ങൻത്തെ ഓരിക്ക് പല പല പലേ വിഭാഗ കാര്. പ്പ നഞമ്മള് ഇപയ്ക്ക് ചൂന്ന ഇറങ്ങണ്ട ഇന്നാലും. പിന്നെ നമക്ക്ങ്ങനെ ചിന്തിക്കുമ്പോ എഏ ഞമ്മള ഉമ്മമാരും ഞമ്മള മുന്നത്തെ തലമുറകളൊക്കെ ജീവിച്ച എത്ര എത്രമക്കളാ അവര് ഇണ്ടാക്കിയിട്ട്ണ്ട്. ഇന്നത്തെ കാലത്ത് ത്തെ രണ്ടോ മൂന്നോ കുട്ടികളെ ആഹ്. ഒള്ളു. അതിലപ്പറത്ത്ക്ക് ആ കുട്ടികളെ നമ്മക്ക് നല്ല വിദ്യാഭ്യാസം ഒക്കെകൊട്ത്തിട്ട് ഞമ്മക്ക് വളർത്താൻ കയ്യ്യണം. അതാണ് ഇന്നത്തെ കാലത്തില്ല തലമുറ ചിന്തിക്ന്നത്.
സാമ്പത്തികായിട്ടും ശാരീരികമായിട്ടൊന്നും കയ്യൂല്ലെങ്കിൽ പോലും ഒരു പ ശാരീരി
ഒരു വീട്ടിൽ ഏകദേശം എട്ടോ പത്തോ കുട്ടികള്ണ്ടായിര്ന്നു.
ഉണ്ടാവോ ഞാൻ പറഞ്ഞേ കേക്ക ഇപ്പ ഞങ്ങള മ്മമ്മാർക്കൊക്കെ ഇണ്ട് ചെഅതിലേറേള്ളോലുണ്ട് കുറെകയുമ്പോ ഓല് തടിയോണ്ട് കയ്യാത്തോണ്ട് പിന്നെ നിർത്തുന്നതാ പിന്നെ അവരത് ഞമ്മളൊക്കെ ഇപ്പ എന്താ ജോലി അർഞ്ഞ ഓണ്ട് നിർത്തല്ലേ വേണ്ടാ
ഞങ്ങൾക്ക് കൗൺസിലിങ്ങില് സെറ് പറയട്ടോ
ആഹ് അഹ്
സെറ് പറയാ ഇന്റ ഉപ്പാന്റെ മ്മാക്ക് പത്ത് കുട്ട്യേള്ണ്ട് പക്ഷെ ഇന്റെ ആ പത്ത് കുട്ട്യാള് ഇന്റെ ഇമ്മാന്റെ മ്മാക്ക് ഹ് ആറ് കുട്ട്യേളെ ഒള്ളൂ അപഎന്താ കാരണംന്ന് ചോയ് ച്ചാ ഞാന് പറഞ്ഞാ ഇൻക്ക് കരച്ചില് വരും ങ്ങള്ചിരിക്കും അപ് കേക്കണോ ചോദിച്ചപ്പ അയാള് പറയാ തമാശെക്കൂടെ പറയാണ്
ആഹ് ക തമാശടെ കാര്യം അവതരി
ആ അപ്പോത്തിന്‌ വെല്യാപ്പ മെര്ച്ചു പോയി
ഓഹ് ആഹ് ആഹ്
ങ്കടം വരു ങ്ങള്ചിരിക്കും
ആഹ് അതെ അതെ അഹ് കേക്കുമ്പോ ഒന്ന് നമ്മൾ പിന്നെ ത് ആലോചിക്കുന്ന വള അപ്പറത്തേക് ആഹ്
തഅങ്ങനെയാണ് ഇന്ന് ഒന്നോ രണ്ടോ കുട്ടികള് മൂന്നന്നെ കൂടുതൽ ആൾക്കാര് മടി ക്ക്‌ന്ന കാലാണ് എഹ് ഈ രണ്ട്കുട്ട്യേളന്നെ ന്നാ ല്ല ഉയർചെക്ക് എത്തിക്കണ ന്ന്ല്ലതിലെ അപ്പ ഞാനിങ്ങനെ ക്യൻസ് തര്ന്റ ഞാൻ പറയാ ഇവന് അഹ് ണ്ടാ ഞ്ഞം ഞങ്ങനെ നമ്മളെ ക്ലാസ് കിട്ടിയാരെയാണ് ഞാൻ ഇവനെ ചിന്തി ച്ചത് ഇവന് ഒരു വർഷ ആണ് ആഹ് ഓരോ അറിവുകളും നേടുമ്പളെ ഞമ്മക്ക് ഇതിനെ കുറിച്ച് ഞമ്മള് ഞമ്മൾറിയാത്ത പല അറിവുകളും ഇന്ന് ലോകത്തിണ്ട് പഠി പഠിച്ചാ തീരൂല
ഇല്ല ഉം കടലോളാണ് പരന്ന്കിടക്കല്ലേ അതില് ചെറിയൊരു തുള്ളിയട് ഞമ്മളിപ്പ നുകർന്നോണ്ട്ക്കുന്നെ
അതന്നെ എത്ര എത്ര അറിവുകളാണ് ലോകത്തെ നമുക്കൊന്നും അറിയുല ഒഎന്തിന് ഒരു പി എസ് സി ബുക്ക് എടുത്ത് നോക്കിയാല് ഒരു വിധ നമക് ക്കറിയൂല ഒരു വിതൊന്നുല്ല അയ്ന്റെ ഒരു കാ ഭാഗത്തിലൊരു അംശം പോലും നമുക്കറിയൂല ആഹ് തീരിങ് ഇജ് ജനറലു ആയിട്ട് നമുക്ക് അറിയാത്തരു അവസ്ഥയാണിപ്പോ ഫോണില് കൊറെ റീലുകൾ കാ
ഞമ്മക്ക് ബേസിക്കായിട്ട് നമുക്ക് അടിസ്ഥാനായിട്ട്ള്ള ചില കാര്യങ്ങള് നമ്മൾ ഷ ജീവിതട് ട്ട് ബന്ധപ്പെട്ട എങ്കിലും നമക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധണ് ഇപ്പത്തെ കാലത്ത് അപ്പ അതിലല്ലാം സൗകര്യം ഉണ്ടല്ലോ
ആഹ് തന്നെ എടീ ഇവന്റെ കഥാന്ന് പറഞ്ഞാല് ഞാൻപറഞ്ഞില്ലേ മൂത്തച്ഛന്റെ കു ട്ടി ഓനൊരു വർഷത്തോളം ഏഹ് രാവിലെന്നെ ചർദിക്കും എന്താ കാരണംന്ന് അറിയിണില്ല ഓൽ കൊറേ ആഹ് ആഹ് രാവിലെണീ കുമ്പന്നെചർദ്ദി അപ്പൊ ഡോക്റ്റേ കാണിച്ച് കാണിച്ച് കാണിച്ച് കാണിച്ച് അവടെ ബാ ഇപ്പാക്ക് ബ്ലോക്ക് വന്നപ്പം ബാ ഇപ്പാനെ എം ആർ ഐ ഇട്ത്തപ്പളാണ് ഇവല് ചിന്തിച്ചത് ഇവനിയൊന്ന് എം ആർ ഐ ഇട്ത്ത് നോക്കട്ടേന്ന്.
ആഹ് ആഹ്
ഏഹ് വെറ്തെ അങ്ങനെ ഇട്ത്ത്നോക് ക്ക്യപ്പളാണ് ഇത്ക്കണ്ടത്. അപ കണ്ടെയ്നോണ്ട് ഒരു കൊല്ലം ആയീണ് ഇന്നാലും. ചെറ്യേകുട്ടി ആയത്കൊണ്ടേക്കും. അപ ഞാ കണ്ടയ്നോണ്ട്. ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട്. ആഹ് അഞ്ച് സ്റ്റേജറ്റേ വെര്ന്ണ്ട് തോന്ന്ണ്ട്. ഏതായാലും ഇവെന്റെ വേം ഞാൻകണ്ടയ്നോണ്ട് സർജറി ചെയ്തു ഇപ്പയും ഇപ്പ സർജറിചെയ്തിട്ട് ഇപ്പനാലഞ്ച് കൊല്ലായിട്ട് ഇണ്ടാവും. ഇപ്പഴും ആഹ് കു ആഹ്. ആഹ് കുട്ടിനെ ഡോക്റ്റേ കാണിക്കാ ഇവര്കൊണ്ടുപോവും. കീമോ ആഹ് ഉ ടനെ കഴിഞ്ഞിട്ട്ണ്ട്. ഒര് ഒരു വർഷത്തോളൊക്കെ പോയിട്ടൊള്ളു. ഇപ്പഈ മെഡി ച്ച, ക്കാക്കാനന്നെ ഇബല് ഇങ്ങനെ ആഴ്ച്ചേല്ആഴ്ച്ചേല് കീമോക്ക്പോവലായിരുന്നു.
ആഹ്
കൊറച്ചവ്ടെ നിന്നിട്ട്കീമോചെയ്തു - അയിന്റെ എടേല് കാക്കാക്ക്. എന്തേ മൂത്രത്തില് കല്ലും എല്ലുംകൂടി. ഞാൻ പറ്യലുംകൂടി ഒരു മനുഷ്യൻ ആഹ് അത് തന്നെ. ഇടിവെട്ട്യാേനെ പാമ്പട്ച്ച് അറ്ഞ്ഞ അവസ്തേല്.
ആഹ് തെ.
എല്ലുംകൂടി ഒപ്പഒപ്പേരുന്നു. ഇപ്പം ഓൻ പടച്ച്. ഓൻ കൊണ്ടുപോയി.
തോരാളാണെങ്കിൽ പിന്നെ ചികിത്സിക്കാനും നോക്കൂല. നോക്കൂലാന്നല്ല നമ്മള് നിവർത്തിക്കേടോണ്ട്.
എല്ലാരും നിവർത്തികോടൊന്നും നോക്കൂല്ല്യ, കോളേജിക്ക് പോകു കോളേജിലെന്നേനിട്ടൊ. കോളേജ്ക്ക് പോവും. കോളേജില് ഇൻഷൂറു ഇണ്ടാവും. ഇൻഷൂറ് ഇല്ലാത്തവരാണ് ഈ കാര്യത്തിലൊക്കെ കുടുങ്ങ.
അതെ
ഇൻഷൂറ് വേണം ഇന്നത്തെകാല
അതെ ഓൽ നമ്മളെവീട്ടിലോ എല്ലാര്ക്കും ഇൻഷുറ് ഇണ്ടാവണം. ഇന്നാപിന്നെ ഒരു അയിലാ ആഹ് അരഭാഗങ്കിലും അര അല്ലെങ്കില് ഒരു പോ ഒരു. ഒരുതൊക അയില് നമ്മള് കവറെയ്ത് പോവാഅമ്മക്ക്
അതന്നെ. ഇന്നത്തെകാലത്ത് അത്യാവശ്യം ഇൻഷുറിന്ന് കിട്ട്ന്ന്ണ്ട്. പിന്നെ അയിന്റെ ബാ ക്കി അമ്മള് നോക്ക്യാമതിയല്ലോ. ഉം ഏത്യാലും.
ദയ്യ് എന്നും അത് ഒരു നിത്യരോഗിക്ക്യാണ്ന്ന്ണ്ടങ്കിലു ഒറപ്പായിട്ടവര് എ പ്പഴു അവരെ കൈയ്യിൽ ഇട്ക്കണം ഇൻഷൂറ്.
ഇൻഷൂറ്ന്ന് പറയ്ണെ ഇന്നത്തെകാലത്ത് നിർബന്താണ്.
ആഹ് ഇതിനന് എല്ലാഹോസ്പിറ്റലും ഇത് കിട്ടോ
എല്ലാ ഹോസ്പിറ്റല്‌ ലൂല്ല. ഇൻ ഇൻഷൂറിള്ള ഹോസ്പിറ്റല്കള്ണ്ട്. ഏകദേശം അമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കന്നെ ഇൻഷുറുകള് വന്നി ട്ട്ണ്ട്.
ആയ്ശെരി. ആഹ് ഇന്റെ ഔടൊക്കെ ചെലോൽതൊക്കെ ഇട്ത്തിട്ട്ണ്ട്. ഇന്റെ ഇമ്മന്റെ വീട്ടിലൊക്കെ ഔടെ.
ഉം
ഉം ഉം. എന്തൊക്കെ രോഗങ്ങള്. മനുഷ്യരെ ഞമ്മളൊന്നും വിചാരിക്കില്ലല്ലോ. ഇപ്പൊ നാളെ കാണ നാളാണ് പിന്നെ മറ്റന്നാൾ ഇത് പോകുന്നേന്ന് ആർക്കൊന്നും പ്രവചിക്കാൻ പറ്റൂല മനുഷ്യന്റെ കാര്യാ ണ് തീർന്നെന്ന് വെ ച്ച അത്രോ ഉള്ളൂ
ആഹ് അത് രന്നെ
അങ്ങനെന്തൊക്കെ ഈ ക്യാൻസറിന് മരുന്നുണ്ടോ ശരിക്നൊരു
എനിക്കറിയൂല അയിനെ പറ്റി ക്യാൻസറിന് മരു മരുന്ന്ന്ന് പറ ഞ്ഞാല് അത് പിടിപെട്ടാ പിന്നെ ക്യാൻ സർന്നല്ല എന്തൊരു രോഗയാലും പിടി പെടാൻ പണിണ്ടാവൂല പെട്ടാ പിന്നെ അയി നോണ്ടു കുടുങ്ങാന്ന് പറയൂലേ
അതാണ്
അങ്ങനെ ഇനി ഒരു പനി വന്നാ പോലും നമ്മുക്കു ഒരാഴ്ച റസ്റ്റ്‌ വേണ്ട്യ അവസ്ഥയാണ്
ഒരു മിനിറ്റെ